ഹലോ അതെ ഇനി ഞമ്മള് ചർച്ച ചെയ്യാൻ പോണ വിഷയം എന്തായിരിക്കും
ഏ എന്താണ് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് സംസാരിക്കണോ
അതെ അതെ കേരളത്തിലെ വികസനത്തെ കുറിച്ച് സംസാരിക്കാം
ആഹ്
ശരിക്കും പറഞ്ഞാല് ഇപ്പൊ കേരളത്തിലുള്ള വികസനങ്ങൾ ഒരുപാട് കൂടിക്കൂടി വരുന്നുണ്ട്
അതെ അതെ ആഹ്
അതായത് നല്ലൊരു റോഡുകൾ വരുന്നുണ്ട് ഐ ടി പാർക്കുകൾ വരുന്നുണ്ട്
ടൂറിസം ആയാലും അതിന്റേതായ മേ മേഖലൽ ഉഷാറാവുണ്ട് അത് ഒന്നാമ അത് നമ്മള് കേരളക്കാർക്ക് ബുദ്ധിണ്ട് പറഞ്ഞതാവണ്ടെ
അതെ എ ഐ നെ കുറിച്ചിട്ടുള്ള എ ഐ ആയത് ഐ ടി സെക്ടറൽ ഒരു മിനിസ്റ്റർ ഉണ്ട് ഇപ്പോ അതുപോലെ തന്നെ എ ഐനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഊന്നൽ നിൽക്കുന്ന പഠനങ്ങളും യൂണിവേഴ്സിറ്റികളും അതെ ഇപ്പൊ ഈ ബി സി എ പോലത്തെ ഡിഗ്രികളില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോ സബ്ജക്ട് ആയിട്ട് വര്ന്നുണ്ട്
അതെ അതെ
അതെ അതൊക്കെ എന്താണ് ഭാവില് ഞമ്മക്ക് ഉഷാറാവാൻ പറ്റിയ അവസരങ്ങളാണ് അതുപോല തന്നെ
ഒരു ഈ ജനതയെ സൃഷ്ടിച്ചിടിക്കന്നിള്ളതാണ് ഇപ്പൊ മെയിൻ അജണ്ട ആയിട്ട് കൊണ്ട ദിക്കെതിരെ പോരാടുകയും എന്റെ ഭാവിയെ സുരക്ഷിതമാക്കാ എന്ന്ള്ള ലക്ഷ്യാണല്ലോ
അതെ അതെ അതെ
മെയിനായിട്ട് ഞമ്മള് ഇതില് ലഹരിയിള്ള കാര്ണാണ് ലഹരിട് അടിമപ്പെട്ട് പോകണോണ്ടാണ് നമ്മള മക്കളും ഞമ്മളെ ജനറേഷനൊക്കെ തകർന്നു പോണത്
അതെ ഈ ഒരു സമൂഹത്തില് ഡ്രഗിന്റെ ആയത് ലഹരിയുടെ യൂസേജ സ്സ് കൂടിക്കൂടി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ അതിനടിമപ്പെട്ടൊണ്ടിക്കാണ്
അപ്പ നമ്മള ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച തൂഫാൻനിള്ള ആ ഒരു പ്രൊജക്റ്റ്
അതെ
അതെ അത്പോരു വല്ല്യ ഇമ്പാക്റ്റ്ണ് നമ്മുടെ സൊസൈറ്റിയില് ഇണ്ടാക്കണത് ഒരുപാട് ആൾക്കാര് അതിന്ന് വിട്ട് നിൽക്കാൻ കാരണമായിനിള്ളതാണ്
അതെ അതെ കൊറേ ആൾകാർക്ക്
ആഹ ആഹ്‌ ക്ഷെന്നാലും നമ്മക്ക് ഏറെക്കുറെ വന്ന് എന്താരിയാ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും
ആഹ്‌ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അതികം ഉപകാരപ്രദമായൊരു ഒരു ഹലോ പിന്നെ പ്രത്യേകിച്ച് പറയുമ്പോ നമ്മുടെ നാ നാട്കളിൽ ഉള്ള ങ്ങള്